ഹലോ തിരക്കിലാ ആഹ് എന്താ ഓ പണിയൊക്കെ കഴിഞ്ഞ് എന്താ നിങ്ങളുടേതൊക്കെ കഴിഞ്ഞോ ഉച്ചക്കുള്ളൊക്കെ റെഡി ആയോ
എല്ലാം കഴിഞ്ഞ് ഇനി കുളിക്കാനും കൂടിയുണ്ട് നമ്മടെ നല്ല മഴയാണ്
ആഹ് മഴയാ അല്ലേ ഇവിടുത്തെ മഴ ഇപ്പൊ കഴിഞ്ഞ് അത് ശരി ആ ഉച്ചക്ക് ഇപ്പോ മഴയില്ല മഴ വ ഇങ്ങനെ ഇപ്പോ പോയി ഇപ്പ മെല്ല ഒന്ന് പാറ്റി അങ്ങട്ട് പോയി
എന്താ ഇവിടിപ്പം പെയ്ത്
ആഹ് നല്ലോം പെയ്തില്ലേ ആ
നല്ലതല്ല എന്നാലും ആ പിന്നിപ്പോ ഇനി കുളിക്കാനും കൂടി ഉള്ളൂ പണിയൊക്കെ ഇപ്പോ അങ്ങട്ട് കഴിഞ്ഞിട്ടേയുള്ളു
അത് ശരി ആഹ് പിന്നെന്താ മീനൊക്കെ കിട്ടിയോ ഭക്ഷണത്തിന് മീനോ ഇറച്ചി ആഹ് ആഹ് ശരിയാ അപ്പൊ പിന്നെ ആ ആ അത് തന്നെ ഉം പൊരിച്ചതാ ഇൻക്ക് ഒന്നും കിട്ടിയില്ല മീൻ കൊണ്ടര്ണ്ട് ഏഹ് മീൻ കൊണ്ടരണ്ട്ന്ന് പോയതാണ് ഇതുവരെ കിട് വെരുമ്പോ കൊണ്ടരാരിച്ചിട്ടുണ്ടാവെ ആഹ് ഒരു മ ആഹ് ഒന്നേകാലിനാ വെരാ അപ്പൊ പിന്നെ ആഹ് ആ മീ പൊരിക്കാനല്ലേ ഉള്ളൂ അല്ല മീ മീൻ പൊരിക്കാനല്ലേ ഉളളൂ, ബാക്കിയൊക്കെ ആയിന്, കറി കു ഉം എന്താ കുമ്പളത്തിന്റെ കറിയാ ആഹ് ഉം
ഞാൻ പിന്നെ മോള്ന്ന് ക്ലാസ്സില്ലിയെ അപ് പിന്നെ അത് ഓര് മീൻ കൂട്ടൂല അല്ല ഓര് മീൻ കൂട്ടൂല
ആ ആ ഇവിടെയും കൂട്ടൂല കുട്ടികള് എല്ല ഇവിടെയും കൂട്ടൂല ആഇവിടെയും കൂട്ടൂല പക്കള് ആ ഉ എന്താ കഷ്ണ മീനാണെങ്കില് കൂടുള്ളൂ
ഇവിടെ ഒരു മീനും കൂട്ടൂല ചെമ്മീന് അത് കൂട്ടും മാ മാന്തൾ കൂട്ടും ചെമ്മീൻ കൂട്ടും
ആ
അപ്പൊ പിന്നെ മോൾ ഇന്ന് ക്ലാസ് ഓക്കന്ന് എന്താണ് സല തേർഡ് അോട്ട്മെന്റ് ഒക്കെ ആയി ട്ട്ഓര ക്ലാസ്സിൽ ഇന്ന് ലീവാണ്
ആ ശരി ഓള് പ്ലസ് വണ്ണാ പ്ലസ് വണ്ണാ പ്ലസ്ടു
പ്ലസ് ടു ആ പ്ലസ് വണ്ണിന്റെ അലോ്മെന്റ് ക്കാണ് ഇന്ന് അപ്പോ ഓരോ ടൈമിന് ക്ലാസിന് ലീവ് ഉണ്ടാവും ഓർക്ക്ന്ന് ലീവാണ് അപ്പൊ അതിന് പനിയും ആ ണ് ആ് പിന്നെ ഞാനോണ്ട് പറയ നീ ഇവരെ എവിടെ ഇരിക്കനനി ഇ പോയി കുളിച്ചോൂട് പറഞ്ഞാണ്ട് ഓള പറഞ്ഞച്ചന്നാ ഓളത് കഴിഞ്ഞ് ഇ നിക്കും കേയറച്ചാണ്ട്
ആ പിന്നെ മ എന്താ മോള് ഏതാ ഏടുത്തത്ത് എന്നിട്ട് മോള്
ഓള് കൊമേഴ്സ് ഉം നിങ്ങക്ക് എത്ര കുട്ടികളാ
എനിക്ക് മൂന്നാളാണ് എന്റെ മോന് പ്ലസ് ടു കഴിഞ്ഞതാണ്
ആ ഇക്ക കഴിഞ്ഞല്ലഴിഞ്ഞ
ഇപ്രാവശ്യം ആ ഞാൻ എന്താ കിട്ടീട്ട് വേണം ആ കിട്ടീട്ട് വേണം കൊ ഡിഗ്രിക്ക് കൊടുത്തില്ല വേറെ കോഴ്സിനൊക്കെ ആ ആ ആ വേറെ കോഴസിന് കൊടുത്ത് ഡിഗ്രിക്ക് മാർക്ക് ഇല്ലാഞ്ഞി ഡിഗ്രിക്ക് പോ ആ പ്ലസ് ടുവിന് മാർക്ണ്ട് അങ്ങനെ ഡിഗ്രിക്ക് പോവന് ഇപ്പൊ പോകണ്ട പിന്നെ വേണമെങ്കിൽ ഡിസ്റ്റൻസ് ആ എഴുതി എടുത്തോട്ടെ വിചാരിച്ചു
ആ ആ പക്ഷെ നാല് വർഷാണത്
അതാണ് ആ നല്ല വല്യോ ഉണ്ടല്ലോ ആ ഗ്രിന്റെ ആ
പിന്നെ നമ്മൾ അതിന്റെ ഇടൽ കൂടെ എന്തെങ്കിലും കോഴ്സ് എടുത്താൽ മതി
ആ
ഡിഗ്രി പഠിക്കുന്നതിന്റെ ഇടെകൂടെ എന്തെങ്കിലും കോഴസ് ഇടുത്താണ്ട്.
ആ ഓന് ഡിഗ്രി നെ പോലത്തെ ചോദ്യം തന്നെയണോ ആഷിച്ചത്
ആ
അതെ ആ അത് കിട്ടിയാ പിന്നെ ഇ ഡിഗ്രി ന്റെ വാല്യു ന്നെയാണ്.
ഞാനും ഓളോട് ഓള് തന്നെ പറയൽ ആ പ്ലസ് ടു ഓള് പറഞ്ഞത് ഞാൻ ഡിഗ്രി അതിന്റെടൽ കൂടെ എന്തെങ്കിലും കോഴസ് നോക്കണം ന്നാ പറയണേ. അടുത്ത കൊല്ലം
പ്പ അങ്ങനെയാണ് മ ഓ ഒരാൾ ഒമ്പീലാണ് ഒരാള് അഞ്ചിലാണ്. ആ അപ്പൊ ബിട ബ്‌ടയും വന്ന് മഴ ഹ ഹ ഹ ആ ശരിയാ ആ മൂടല് മാറിയില്ലല്ലോ അല്ലേ ആ മൂടല് പോയി. ആ ആ ഇത് അതന്നെയ ഞാനും നോക്കണ പുര്ത്തേക്ക് ഇങ്ങനെ നോക്കിക്ക കൊറേ തിരുമ്പിയിട്ടത് ആ ആ
അങ്ങോട്ട് കൊണ്ടോയി ഇടും ന്നിട്ട് ഇങ്ങോട്ട് കേയറുമ്പോത്തന് മഴ വെയില് കണ്ട കാണ് കൊണ്ടയി ഇടുന്നതാ പക്ഷെ അപ്പൊത്തിന് മഴ വരും അത് ഇ ടുത്തക്കും ഒന്നാമത് നേരം വക്കതാണ് അല്ലെങ്കി ഇപ്പ പണിഴിഞ്ഞീന്
ആ പിന്നെ എന്താന്ന് വെച്ചാ എന്നായിട്ട് കൂട്ടിട്ടിട്ടും കാര്യല്ലോ ഉള്ളുന്ന് ഉണങ്ങി കിട്ടൂലല്ലോ കൊറ റച്ചാണ്ട് വെയിലത്തന്ന് ഉണങ്ങിയാ ബാക്കി ഉള്ള്ന്ന് ആഹ ആഹ
ല്ലൈഒരുജായി മണാണ്
ആ അതാണ് അതന്നെ ഈ പാന്റിന്റെ അരൊക്കെ ഒണങ്ങാനല്ലേ. പണി എത്ര എന്ത് മെഷീൽ ഇട്ടിട്ടും കാര്യല്ല. ആ യൂണിഫോം പിന്നെ ഞാൻ ഉണങ്ങി ഇല്ലെങ്കിലും ആ മ്മ് എന്താ ഫാനിന്റെ ചുവട്ടിലാണ്ടോ ഒര രാത്രി ആ ആഹ് ആഹ
മോന്റെത പ്രശ്നം ഉള്ളു മോളത് പിന്നെ യൂണിഫോം പിന്നെ വലിയ പ്രശ്ന ഇല്ല കട്ടി ഇല്ലാത്തതായത് കൊണ്ട്
തന്നെ അത ആ പിന്നെ കോട്ട്ണ്ടല്ലോ അതെന്നും ഇടും മാണല്ലോ
ആ ആ ആ ബക്ക് രണ്ടെണ്ണം ഉണ്ട്
ആ ഒരു കോട്ട് ഉള്ളൂ ആ.
ആഹ അങ്ങനെ പൊറത്തന്ന് വാങ്ങാൻ കിട്ടുവല്ലോ
പുറത്തുന്ന് വാങ്ങാൻ കിട്ടൂല്ലേ ഞാന് ഈപ്രാവശ്യം അടുപ്പിക്കാൻ വിചാരിചീന് അപ്പൊ ഈ തിരക്കൊന്ന് ഒയ്യാട്ടെ ഞാൻ
ഇല്ല അത് നമ്മള് സ്കൂളിന്റെ പേര് പറഞ്ഞ കൊടുത്താൽ മതി ഷോപ്പിൽ പോയാണ്ട് സ്കൂളിന്റെ പേര് പറഞൊട് ത്താലേ ആ കോട്ട് കിട്ടും
കോട്ടൻ കിട്ടുവോ അടിച്ചത് കിട്ടുവോ?? അടിച്ചു കിട്ടുവോ ഏ അത് ശരി ആ നിക്കറിലെനി ഞാൻ അടുപ്പിക്കാൻ ആ അടുപ്പിക്കാൻ ഈ അടുപ്പിക്കുന്ന ആള അടുത്ത് നല്ല തിരക്കാണ് ആ ആണ് നല്ല പൈസ ഒരു കോട്ട്ങ്ങെട്ട ആയി വരുമ്പോത്തിന് ശീലിം നമ്മൾ വാങ്ങുമ്പോത്തിന്
ണ്ട് ഞാനിന്റെ മോക്ക് ഇതാപലെ ഒൻപതിന് പത്തന്നറ്റോ ന്താ പോലെ കോട്ട് പീടിയന്ന് വാങ്ങിയതാ
ആ
റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും നമ്മള് സ്കൂളിന്റെ പേര് പറഞ്ഞുകൊടുത്താമതി അപ്പൊ ആ സ്ക്കൂളിന്റെത് അവിടെണ്ടാവും ഇപ്പ യൂണിഫോമൊക്കെ റെഡിമെയ്ഡും അടിച്ചത് ആദ്യക്കെ ശീലനും ഇപ്പൊ റെഡിമെയ്ഡ്ന്നെ വാങ്ങാൻ കിട്ടും കട്ടും
ആ കിട്ടണ്ടല്ലേ ആഹ അത് നല്ല കാര്യാണ് ഇത് ശീല വാങ്ങി അടുപ്പിക്കുമ്പോത്തി ത്തിന് ഒരു സംഖ്യ ആവുവാണെ
സംഖ്യാവും പക്ഷെ പാന്റ്ഈടുക്കൂല ആൺകുട്ടോളെ പാന്റ് വേഗം കീറും അത് വലിയ ഉറപ്പ പ്പ്ണ്ടാവില്ല ഞാൻ മോൻക്കങ്ങനെ ഈ കൊല്ലം ലെമോൻ ഹൈസ് ആറാം ക്ലാസ്ക്ക് പുതിയതാണ് ഓര്പുതിയ സ്കൂളിലേക്ക് ആക്കി ന്നിട്ട് ഒരുപാന്റ് റെഡ ഡിമേട് ഇടുക്കണ്ല്ല കണ്ടാതന്നെ അറിയ വേഒരു ഉ എത്തിന് ഓട്ടാവും അപ്പൊ ഞാനി പാാന്റിന്റെ ശീല വാങ്ങി പിച്ച് പിന്നെ ഷർട്ട് റെഡിമെയഡ് വാങ്ങി
അയ്ശെരി ആ
ഷർട്ട് നിക്കും ഈടുക്കും ഓർ കുറെ ഫുൾക്കൈന്റെ ഷർട്ട് വേണം പറഞ്ഞ് കുറെ ഫുൾക്കെന്റെ പൂതിയ പക്ഷെ
ആ അന് പക്ഷെ അതല്ല ഫുൾ ക്കൈയിന്റെ ഷർട്ട് യൂണിഫോം ഇടാൻ പറ്റു റ്റു പറ്റോസ്
ആ അ കൊഴപ്പില്ല ക്ഷെ അത് ഫുൾ ഫുൾക്കൈ കുറേ തെരഞ്ഞിട്ട കിട്ട കിട്ടീല പിന്നെ റെഡിമെയ്ഡ് കിട്ടി നോക്കിയപ്പ അരക്കൈന്നെ ആ പിന്നെ തൽക്കാലം സ്കൂളിലാണെങ്കിൽ ഒരു ആഴി ച്ച കളറിടാൻ പറ്റുള്ളേനി
ന്റെ അ ആ ന്റെമൊൻടുലോൻ ടീഷർ ട്ടോ മറ്റേ കയ്യോ ഇടുള്ളൂ ടീഷർേട്ട ഇടുള്ളൂ ഹ്‌ഹ ആ ഓൻഹ നിക്ക്ന്നാ ഫുൾ കൈ ഇട്ന്ന നിക്ക് ഫുൾ കൈ ഇടണ്ടണാഷ്ടം ആഅഅ ഏ നിക്കോന് ഫുൾക്കൈ ഇടണാഷ്ട്ടം ഓനെ അതെ അവന്റെ പ്പച്ചി അങ്ങനെ തന്നെയാ ഫുൾക്കൈ ഇടൂലോ രണ്ടാളു
ആ ആഹ് ആ വിടെ ഇവരെപ്പ അങ്ങതനന്നെയാ
ആഹ് ആഹ്
ആദ്യൊക്കെ അരക്കയ്യേന് ഇടല് പിന്നെ ഫുൾകൈയായി ഇപ്പം ടീഷർട്ടും അരക്കയ്യും ഫുൾ കൈയും എല്ലും ഇടല്ണ്ട്ട്ടോ മോനും അങ്ങനെന്നെ അങ്ങനെ ഇതില്ല പിന്നെ ഒന്റെ ഫ്രണ്ട്സാളൊക്കെ ഫുൾ കൈ കൈയാന്നാറിഞ്ഞപ്പോ ഓനിക്കൊരുത് അങ്ങനെ ഒരു മാച്ചാക്കി ഇടാവിചാരിച്ചാണ്ടേ ഉം പിന്നെ, വേറെന്താ?
വെറെന്താ കൃഷിയൊക്കെണ്ട്
ഏഹ് അമ്മാതിരി പണിയൊന്നുല്ല വീട്ടുതന്നെ തീരുന്നില്ല പിന്നെ കൃഷിമ്മക്കോണെ ഇങ്ങനെ വഴുതിന, പച്ചമൊളക്, തക്കാളി അതൊക്ക് ഞാനിങ്ങനെ വിത്ത് അങ്ങനെ കൊണ്ടോയിടുമ്പോ അങ്ങനെ മൊളച്ച്ണ്ടായത് അത്രേക്കൊള്ളു ഉം ഇനി വൈകുന്നേരം പണി ഇണ്ടാവോ? ഏ ഒന്നായിറ്റ് ചോറും, കറിയൂ ആക്കണാവൂല്ലേ?
ആഹ് ഞാനല്ല ഇന്ന് ചോറില്ല ഇന്ന് ഞാനെന്താ അറിയില്ല ചോറ് എന്നും വെക്കണാരി വെക്കണണ്ട് ഇന്ന് ഉച്ചക്കന്നെ തെ ഉള്ളൂ ആഹ് അപ്പൊ ഞാനാ വൈകുന്നേരം ഞാന് ഒരു പച്ചക്കറി നൂഡിൽസ് ഇണ്ടല്ലോ അത്ണ്ടാക്കാ നൂഡിൽസിന്റെ അത് വാങ്ങാൻ കിട്ടല്ലോ അപ്പൊ ആഹ് പച്ചക്കറിട്ട് ആഹ് ആഹ് ആഹ് ആനാ ആഹ് അയിന് ഞാനിന്ന് ഇനി ആഹ് ആഹ് ആഹ് അയ്ണ്ടാക്കവിചാരിച്ച് ആഹ് ആഹ് ആഹ് അയ് രാത്രി അയ്ണ്ടാക്കാരിച്ച്
ആവരിപ്പൊക്ക അങ്ങനെത്തേനോടൊന്നു
ഉം ആഹ് ഇതാ ഇത് അങ്ങനെയല്ലേ മാത്രം വാങ്ങീട്ട് ഫ്രൈഡ് റൈസും നൂല് മാത്രം വാങ്ങാൻ കിട്ടുവല്ലോ എന്നിട്ട് പച്ചക്കറികളൊക്കെ എരി ഏഹ് പച്ചക്കറി മൊത്തം അപ്പൊ ഏ എന്താ നമ്മള് ഫ്രൈഡ് റൈസ് കഴിക്കണം പോലെ തന്നെ പ പച്ചക്കറി നല്ലോണം എരിഞ്ഞിട നമ്മള്
ആഹ്
എന്നിട്ട് പിന്നെ അയില്ക്ക് വാട്ടീട്ട് ഈ വാട്ടിയ നൂഡിൽസിന്റെ നൂല് അയ് കിട്ടാ മതി ആത് വേറൊരു തരം നൂഡിൽസാ വെല്യ
ആഹ് ആഹ് ഞാൻ പിന്നെ രാത് ത്രി എനിക്കിന എന്താ വൈുന്നേരംക്കെ മടിയാണ് ഞാനിതപ്പോലെ ഇവിടെ പോയിക്കെ വന്നാല് പിന്നെ ഞാൻ ഒരപ്പനോട് വിളിച്ച് പറയല. എന്തെങ്കിലും കൊണ്ടുവരോന്ന് ഓയ്ക്കുമ്പോ പൊറോട്ട അയ്ലേക്ക് കറി എന്തും കൊണ്ടുവരും മടിയ രാത്രി ഒരിത്തിരി മതി മക്ക അങ്ങനെ മക്കള അങ്ങനെ ചോറ് ഒന്ന്ങ്ങനെ കഴിപ്പില്ല
ആഹ് ആണ് ആഹ് ശെരിയാണ്
ആ പിന്നെ ഏത് ഒർക്കത്തിലായാലും ഓല്ക്ക് എന്താ വേണ്ടിച്ചാല് മ്മള് കൊണ്ടുവന്നാല്
ആ ഓലു എണിച്ച് തിന്നോളൂ
ഇന്നലെ പറയാ നിങ്ങള് ചോറെന്തിന വെക്കണെ ചോറും നമ്മുക്ക് വേണങ്ങൾ വേറെന്തെങ്കിലുക്കെ വാങ്ങി തിന്നാളി അല്ല ഇണ്ടാക്കിതിന്നാളി
ആരോഗ്യം ഉണ്ടാവ് വെച്ചോ
ആഹ് ഇല്ല ആരോഗ്യൊന്നുഇല്ല്യ ഇന്നലെ പറയണ് മെ മ്യാഗി വേണ്ട ഇനി മ്യാഗി ഇല്ലെങ്കിൽ മക് റോണി നൂഡിൽസ് സോയാബി അങ്ങനെയൊക്കെയള്ള ഇതൊക്കെ തിന്നോളും.
ആഹ് സോയാബീനൊക്കെ പൊരിച്ചെടുത്താ നല്ല ഇഷ്ടല്ലേ മക്കൾ
ആഹ് ആഹ് ഉം എല്ലാർക്കും എല്ലാർക്കും സയോബിനോട് അത്ര താല്പര്യോ-
ആഹ് പഷ് പക്ഷെ നല്ല എണ്ണ കുടിക്കും. ക്കുലെ അത് പൊരിക്കുമ്പോ
സോയാബിക്ക് അത്ര എനിക്ക് തോന്നിയിട്ടില്യാ ഉരുളക്കിഴങ്ങ് പൊരിക്കുമ്പോ എനിക്ക് തോന്നിണ്ട് ആവശ്യണ്ടോന്ന് സംശയം
എന്നാ എനിക്ക് ഉരുളക്കെങ്ങു പൊ എ സൊ ഉരുളക്കെങ്ങു പൊരിക്കുമ്പോ കൊർ ച്ച് വെളിച്ചെണ്ണ വേണം പക്ഷെ കുടിക്കണില്ലല്ലോ സോയാബീന് കുടിക്കാണ് അതാണ് സോയാബീന് ആണ് കുടിക്കയാണ് വെളി
പക്ഷെ അതാ മക്കക്ക് പറ്റുന്നുള്ളൂ
ആഹ് അതാണെ
ഇപ്പത്തെ മക്കക്ക് അത് തന്നെ പറ്റൂള്ളൂ ഞാന് ഞാൻ പറയും ഓളോട് നമ്മളൊക്കെ സ്കൂളക്ക് പോണ കാല് നമ്മളൊക്കെ സ്കൂൾ പോണ കാലത്ത് തക്കാളി കറി കോഴിമുട
ആഹ് അതന്നെ അ അതന്നെ എന്റെ കുട്ടിക്ക് എന്നും എന്തേലും ഇതാക്കികൊട് മുട്ട പറ്റേ ഇല്ല എന്തെലും പ്പേരി പ്പേരി അല്ലെങ്കിൽ ചോ നെയ്ചോറോ ബിരി ആ ആ ബിരിയാണി ആണെങ്കിൽ നല്ലതായി രാത്രി അങ്ങനെ ഉണ്ടല്ലോ വെള്ളിയാഴ്ചൊക്കെ നമുക്ക് എന്തെങ്കിലും എറച്ചി ച്ചൊക്കെ ഉണ്ടെങ്കിൽ ഷാറ പിറ്റേന്ന് പോവാന് ഹ് ഹ് ചോറണ്ടാവും ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ